ഹലോ. ആഹ് എടീ എന്തിയേ ഇന്ന് പിള്ളേരൊക്കെ വന്നോ സ്കൂളീന്ന്.
ഇല്ലടീ സമയം ആവുന്നേ ഉള്ളൂ. മോള് വന്നാ?
ആഹ് അവള് വന്നടി.
നേരത്തെ വരോ?
ആഹ് ഇവരുടെ വണ്ടി ഇപ്പോ നേരത്തെ വരുവടി വൈകിട്ട് ഇപ്പോ നേര ത്തെയാ വരുന്നത് ആഹ് ആഹ് വന്നാലൊരു യുദ്ധവാണല്ലോടി. ഒരു പാല് കൊടുക്കും. അത് കൊ അത് കുടിക്കാൻ എന്ത് പാടാന്നറിയാവോ.
ആണോ?
ആഹ് അതുവായിട്ട് പിന്നെ അഞ്ച് മണിക്കൂർ ഇരിക്കണം അതുവായിട്ട്
രാവിലെ ആടി പാലും കുടിച്ചിട്ട് പോകുന്നു രാവിലെ ബ്രേക്ക് ഫാസ്റ്റ്
രാവിലെ ഈ കൊച്ച് കുടിക്കത്തില്ലെടി പാല്.
അഹ് ഇവിടെ മോള്പാല് മാത്രേ കുടിക്കത്തൊള്ളൂ വേറൊന്നും കഴിക്കത്തില്ലരാവിലെ
ആഹ് ഇതിനെന്റെ പൊന്നെപാല് കുടിക്കാന്ന് പറഞ്ഞ്, പറഞ്ഞ്, പറഞ്ഞ്, പറഞ്ഞ്, പറഞ്ഞ് ഒരു യുദ്ധം നടക്കണം പാല് കുടിക്കാൻ വേണ്ടി ഒര് മണിക്കൂറായി കൊചൊരു പാല് വായീട്ട് ഇരിക്ക്ണ് ഇന്നാണെങ്കി ഇച്ചിരിപ്പാലെ ഒള്ളായിരുന്നു കിഴക്കേലെ മോളുണ്ടായിരുന്നു അവകു ഇച്ചിരി കൊട്ത്ത് കും കൊട്ത്ത് അവരുടെ അമ്മ വെരാൻ താമസിക്കുമെന്ന് അപ്പൊ അതുകൊണ്ട് പശുവും പ ആഹ് ഒര് ആന്റി ഒണ്ടേടി എനിക്ക് കൊണ്ട് തരും അടുത്തുള്ളവ തന്നെആടി ആ ഞാൻ മറ്റേ ജോലിക്ക് പോവത്തില്ലേ അതിന്റെ അടുത്തൊള്ളതാ. അപ്പൊ ആ ആന്റി കൊണ്ട് തരും അപ്പൊ അവിടെ ചെന്ന് ഞാൻ മേടിക്ക അല്ലെൽ ചെലപ്പോ അവര് കൊണ്ട് തരും ചെയ്യും.
ആഹ്
ആഹ് അങ്ങനെ മേടിക്ക്
പാലിൽ അപ്പൊ പൊടിയിട്ടാണോ?
ആഹ് പൊടി ബൂസ്റ്റ്മേടിക്കുമേടി ബൂസ്റ്റ്
ആഹ് ഇവടിം ബൂസ്റ്റിന്റെ ആൾക്കാരാ വേറൊന്നും പറ്റത്തില്ല
ഇവടെ മറ്റേ എന്തുവാ ഇതൊന്നും ഇഷ്ട്ട വല്ല ഹോൾലിക്സൊന്നും ഇഷ്ട്ടവല്ല ബൂസ്റ്റേ കുടിക്കേത്തള് ഹോളിക്സ് ഇട്ട് ഒര് ദിവസം കൊടുത്ത് കുടിച്ചില്ലേ ഈകൊച്ച്
ഉം ആഹ് ഞാനും ഹോർലിക്സ് വാങ്ങിച്ചിട്ട് അവസാനം തിന്നു തീർത്തേണ്ടി വന്നു.
ആഹ് അതാ പണ്ടേ ഞങ്ങള് വാരും ഈ ഹോളീക്സിനോട് വല്ല്യാ കം കമ്പവില്ലായിരുന്നു ആഹ് ബൂസ്റ്റായിരുന്നു പിന്നെയും കുടിക്കുന്നത് അതുപോലെതെന്നെ ഈ കൊച്ച്
ഉമ്
ഉം
പിന്നെ സ്കൂളിലൊക്കെ എങ്ങനെയുണ്ടന്ന് പഠിക്കൊന്നുണ്ടോ?
ആ അതൊന്തു വല്യ കൊഴപ്പം അതൊന്നും വല്ല്യാ കൊഴപ്പംഇല്ലെന്നെടി. സ്കൂൾ വിട്ട് വന്നാപിന്നെരു അ ഇതാണ് ഞങ്ങളെ മാമന്റെ മോളെ എന്തുവാ അവരുടെ ചിറ്റാടെ വീട്ടിൽ പോയി ട്യൂഷൻ എടുക്കുന്നുണ്ട് അവിടെ ഇവളെ പറഞ്ഞുവിടും. അപ്പ അവിടെ ഇരുന്ന് കൊറേനേരൊക്കെ പഠിച്ചിട്ട് വരുമ്പ ഓക്കെയാവും വല്യാ കുഴപ്പമില്ലെന്ന് തട്ടീംമുട്ടിയൊക്കെ പോവ്ന്ന്.
ആഹ്
ഉം നീ ചായൊക്കെ കുടിച്ചാ?
ഇല്ലില്ല ഞാൻ കിടക്കുവായിരുന്നു പിള്ളേര് വന്നില്ലല്ലോ?
എത്രമ താമസിക്കോ വരാനപ്പോ
ഇ നാല് മണി കഴിയും നാല് പന്ത്രണ്ടൊക്കെ ആവും.
ആഹ് ആഹ് പിള്ളാർക്ക് വരുമ്പോ എന്തുണ്ട് പ്പൊ കൊടുക്കാൻ?
ഇന്നൊന്നുംല്ല്യാ ഞാൻ വീട്ടിലോട്ട് പോണോന്നും പറഞ്ഞ് നിന്നതായിരുന്നു പക്ഷെ പോയില്ല ഇനിയിപ്പോ എന്തുവാന്ന് അറിയത്തില്ല ഏത്തക്കേം മേടിക്കാനൊക്കെ പോവാൻ നിന്നു ഏത്തക്കയും തീർന്നു ഇന്നലെ ഒരെണ്ണം ഒണ്ടായിരുന്നു അവള് രാത്രി കഴിച്ച്
അപ്പൊന്ന് പോയി മേടിക്കണോന്നും പറഞ് ന്നിന്ന് ഞാൻൻ മേടിച് റ്റതുല്ല അണ്ടിപ്പരിപ്പോ ബെദാമും പിസ്തിം അങ്ങനെയള്ള സാധനമൊക്കെ ഇരിപ്പൊണ്ട്.
ആ ഹാ കഴിക്കതില്ലേ? സ്നാക്സിന് കൊടുത് വിടത്തില്ലേഅ പ്പത്
എടി അത് കൊടുത്തു വിടുന്നുണ്ട് അത് ഇടക്കൊക്കെ കൊണ്ട് അതും ഇട ഒക്കൊക്കെ കഴിക്കത്തൊള്ളൂ. കൊടുത്തവിടുന്നത്കൂടുതലുംതിരിച്ച് കൊണ്ടുവരുകയാചെയ്യുന്നത് അതൊ
അതാ ഈ പിള്ളാര്അങ്ങനാടി ന ല്ലേ ഒന്നും കഴിക്കത്തിയില്ല
ആ ഉം
ഉം ഇവിടെ ഒരെണ്ണമുള്ളത് അങ്ങനൊക്കെ തന്നെ.
ഇപ്പൊ അച്ഛൻ വന്നപ്പം ര ഇപ്പം രണ്ടാമത് വന്നില്ലേ അപ്പം ആദ്യം വന്ന സ്നാക്സിന്റെ എല്ലാം എല്ലാവർക്കും കൊടുക്കുകയും ഇതൊക്കെ നട്ട്സ് ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്തപ്പോ തീർന്ന് കുറച്ചേ പിന്നെ ഉള്ളു അത് കാരണംഇ ഈ പ്രവശ്യം വന്നപ്പോ കൂടുതൽ മേടിച്ചോണ്ട് വന്നു സ്കൂൾ തുറപ്പല്ലേന്ന് പറഞ്ഞു. ഞാൻ അവനും സ്കൂളിൽ തുറപ്പിന് അങ്ങനെമ് അതെ കൊടുക്ക ക്കത്തൊള്ളായിരുന്നു നട്സും ഫ്രൂഡ്സും, മാത്രമേ കൊടുക്കത്തുള്ളായിരുന്നു. അല്ലാതെ ബേക്കറി ഐറ്റംസ് ഒന്നും വാങ്ങിച്ച്കൊടുത്തവിട
ആ ഞാനും അങ്ങനാ ഒരുവിധം ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ പലവിധം കൊടുക്കത്തൊള്ളൂ.
ആ അപ്പൊ അത് കാരണം ആൾ കൊണ്ടുവന്നതായിരുന്നു ആ കൊച്ച് കഴിക്കത്തൊന്നില്ല ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ആളങ്ങ് ക്ഷീണിച്ചിരിക്കുന്നേ അപ്പൊ അപ്പുറത്തെ വീട്ടിലെ ആ അമ്മ പറഞ്ഞ് ഏത്തക്കയും ഈ നട്സും എല്ലാം കൂടി ഇട്ട് പാലിലടിച്ചു കൊട് കുഞ്ഞി ആ ഞാനങ്ങനെ കഴിഞ്ഞ ദിവസം ചെയ്തു എന്നിട്ട് ഞാനും ഞാൻ കുടിച്ച് അമ്മ കുടിച്ച് മോൻ കുടിച്ച്- ആ പെങ്കെച്ച് കുടിച്ചില്ല. എന്നിട്ട് പിന്നെ ആ പെൺകൊച്ചിന്റയും കൂടെ അവൻ കുടിക്കാൻപറഞ്ഞു. അവൻ ഒന്നമത് ഇച്ചിരി ശരീരമുള്ള ആളല്ലേ അപ്പൊ അവൻ ഇനി ഇത് കുടി അവൻ ഇനിയും ചീർത്താലോ.
അത് ശരിയാ അത് വേണ്ട ഓവർ ആവും ഓവർ ആവും ആ ഉണ്ടുണ്ട് നല്ല രീതി ആവശ്യത്തിനുണ്ട്ഉംഅത് മതി ഓവ
എനിക്കാണെങ്കി ടെൻഷനും ആടി അവൻ ഇങ്ങനെ വണ്ണം വെക്കുന്നത് കാരണംനല്ല
ടെൻഷൻ അടിക്ക ആ നല്ലോണം അ എന്തേലും പിന്നെ അവന് ചിക്കൻ ഐറ്റംസ് ഒക്കെ കൂടുതൽ കഴിക്കുവോ അപ്പൊ
ഡീ ഇപ്പൊ കഴി ഇപ്പ അതൊന്നും കഴിക്കുന്നില്ലടി അപ്പൊ ഇനി തൈറോയിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്നു അവന് വിശപ്പുണ്ട്ഇല്ലില്ല മേടി ക്കത്തില്ലടി ഞാൻ ഞാൻ അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ലേ ഈ നട്ട്സും ഫ്രൂട്ട്സും അല്ലാതെ അങ്ങനെ കടുതൽ ഒന്നു ഇവിടെ മേടിച്ച് വെക്കു ക്കത്തില്ലപിന്നെ ഇവർക്ക് ഇവർക്ക് എന്തെങ്കിലും വേണമെന്ന് തോന്നി പരിപ്പുവടയും അതൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ക്കെ കൊടുക്കുന്നത് അത് സ്ഥിരം ഉണ്ടാക്കത്തില്ല എപ്പോഴെങ്കിലും ഒക്കെ ഏത്തക്കാപ്പംഉണ്ടാക്കും പരിപ്പുവടഉണ്ടാക്കും ഉള്ളിവടഉണ്ടാക്കും അതൊക്കെ ചെയ്തു കൊടുക്കും
ആഹ്
അല്ലാതെതൊന്നും കടേന്നു അങ്ങനൊന്നും ഞാൻ ഈ രാ വൈകുന്നേരം അങ്ങനെന്നും ആഹാരങ്ങളൊന്നും വാങ്ങിച്ചല്ലാതെയും കൊടുക്കത്തില്ല ഞാൻ ചിപ്സ് ഒക്കെ ആണെങ്കില് ചിപ്സ്മിച്ചറൊക്കെ ഞാൻ ശരിയാക്കിയാ വെക്കുന്നത് ഇപ്പൊ ഒത്തിരി നാളുകൊണ്ട് അതും ഇല്ല
തൈറോയിഡ് ഒക്കെ നീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് മോന്റെ
അതാ അവന് നേരത്തെ ഒന്നുണ്ടായിരുന്നടി. ഡെലിവറി ടൈമിൽ എനിക്കുണ്ടായിരുന്നു. പ്രഗ്നസിയില് അപ്പൊ പ്രസവിച്ചു കഴിഞ്ഞ അവനുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ് നമ്മൾ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ട് കുഴപ്പമൊന്നുമി ല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവനിങ്ങനെ വണ്ണം വെക്കുന്നത് കാര
വണ്ണം വെച്ച് വരുന്നൊണ്ട് പറഞ്ഞ പോലെ ഒന്ന് നോക്കി നോക്ക്. എന്താന്നറിയാലോ അപ്പൊ നമ്മുക്കും ഒരു സമാധാനം വരും
ആഹ്
ഉം ചിലപിള്ളര് അങ്ങനാടി ഒന്നും കഴിച്ചില്ലെങ്കിൽ പോലും വണ്ണം വെയ്ക്കുംചെലവര് കഴിച്ചാലും വണ്ണം വെയ്ക്കത്തില്ല ഉ അമ്മ ഇല്ലടി അമ്മക്ക് തൊഴിലോ അപ്പൊ പോയി
ആ അച്ഛൻ വള്ളത്തിക്കേറാൻ പോന്നോ
അച്ഛന് വയ്യ അച്ഛനി ഇപ്പൊ പോകുന്നില്ലല്ലോ അപ്പൊ പോകുവായിരിക്കും നാളെത്തോട്ട് പോവാന്ന് പറ അപ്പ അമ്മയുടെ ഒരു വല്യച്ഛൻ മരിച്ചു അപ്പ ദൂരെ എങ്ങാണ്ട അപ്പൊ അവിടെ പോണമന്ന് പറഞ്ഞു
ആ
ആഹ അതുകൊണ്ടിടപ്പന്നെ നിതുവാൻ നടഞ്ഞില്ല അതുകൊണ്ട്
ഉ നള്ളക്കാർക്ക് പണിയുണ്ടോ അതിന്
കിട്ടുന്നവരുണ്ടെന്ന് തോന്നടി പ്പ വെച്ച് പണിയൊക്കെണ്ടെന്ന് തോന്നുന്നു ആഹ് എന്തുവാണോ
ഉം
ഉം
അപ്പ അവള് പാല് കുടിച്ച് കഴിഞ്ഞ
യുദ്ധം എടുത്ത് ഇപ്പൊ ഇ ഇച്ചിരിയെ കാച്ചിയൊള്ളൂ ഇവള അങ്ങനാണ കുറച്ചേ കാച്ചുയൊള്ളൂ അപ്പൊ കെ ല കൊച്ച് ഉണ്ടായിരുന്നു അതിനും കൊടുത്തു കുറച്ച് പിന്നെ ഇച്ചിരിയൊള്ളടാ ആഹ് കൊച്ചിന് ഒറ്റ വലിക്ക് കുടിക്കാവുന്നൊള്ളൂ അതുവായിട്ട് യുദ്ധവെടുത്ത് എടുത്ത്ടുത്ത് എന്തായാലും ഇപ്പൊ കുടിച്ച്
ഇപ്പൊ കഴിക്കാന എന്ത കൊടുത്ത്
പാല് മാത്രമേ കുടിച്ചോളൂ ഉടനെ ഇനി ഒന്നും തിന്നത്തില്ല ഇച്ചിരി കഴിഞ്ഞ് എന്തെങ്കിലും തിന്നുന്നെങ്കിലേ ഉള്ളൂ പാല് കുടിച്ച് കഴിഞ്ഞാൽ പിന്നൊന്നും തിന്നത്തില്ല പക്ഷെ ഇന്ന് എന്നും കൊടുക്കുന്ന പോലെ വയറ് നിറഞ്ഞ് കുടിഞ്ഞ കുടിച്ചത ഇില്ല കുഞ്ഞ്
ആഹ ആഹ
ഒന്നു വില്ലടി ഇവിടെ എല്ലാം തീർന്നു ആഹ് എന്തെങ്കിലും ഒക്കെ മേടിക്കാൻ
ആഹ് എന്നെ ഇപ്പ അമ്മ വീട്ടിലമ്മ വിളിച്ചടി എടുത്തിട്ട് പോണോന്നും പറഞ്ഞ് പ്പ ഞാൻ വെച്ച് ഇവന ട്യൂഷൻ വീട്ടിലാക്കിയിട്ട് മോളുമായിട്ട് അമ്മയുമായിട്ട് പോകാം
അ പോയിട്ട് വരുന്ന വഴിക്കോ വല്ലോ എവിടെന്നെങ്കിലും ഇച്ചിരി ഉച്ചക്കൊക്കെ മേടിച്ച കാര്യം ചോറ് കഴിക്കുന്നില്ല ഇത്ര ദിവസമായന്നറിയോ കൊച്ച് ചോറ് കഴിച്ചിട്ട്
അതെന്താപ്പ ചോറ് കഴിക്കാത്ത
ചോറ് കഴിക്കുന്നില്ലടി രാവിലെ നമ്മൾക്ക് ആഹാരം കൊടുക്കുന്ന പറഞ്ഞെ രാവിലെ കഴിക്ക ത്തില്ല രാവിലെ പാലും കുടിച്ചിട്ട് പോവും പിന്നെ സ്കൂളിൽ കൊണ്ടു പോകുമ്പോ ഇന്നലെ ഞാനിച്ചിരി ബ്രെഡും ബട്ടറും കൂടാ കൊടുത്തു വിട്ടത് ഞാനേ ഇതു വാങ്ങിക്കത്തില്ല ജാമ് വാങ്ങിക്കത്തില്ല
ആഹ് പറ്റത ബാങ്ക്
ബട്ടറാ ആഹ് അപ്പ ബ്രെഡും ബട്ടറും കൂടെ കൊടുത്ത്‌ വിട്ടു അപ്പ ഇന്ന് അത് കഴിഞ്ഞപ്പം ഉച്ചക്കത്തെ ഈ ദോശയായിരുന്നു ഇഡ്ലി ആയിരുന്നു മെനഞ്ഞാന്നൊക്കെ അപ്പ ആ ഇ
പോണന്ന് നിർബന്ധവില്ലേ സ്കൂളിൽ
ഇല്ല അവള് കഴിക്കത്തതും ഇല്ല അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കഴിക്കുന്ന എന്തുവാണോ അത് കൊടുത്തു വിടാ എന്തെങ്കിലും കഴി ച്ചാ പോരെ അതുകൊണ്ട് കഴിക്കുന്നത് കൊടുത്തു വിടണം ദോശയാണെങ്കി ആ അതാ കഴിക്കുന്നത് ഒരെണ്ണം ഒരു ദോശ കൊടുത്തു വിടും പിന്നെ സ്നാക്സ് വൈകുന്നേരവും ഉണ്ട് അതാ വൈകുന്നേരം ഉണ്ട് പിന്നെ രാത്രിയിൽ വന്നപ്പോ കഴിഞ് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഇഡലിയൊക്കെ കഴിച്ചു ഇന്നലെ പിന്നെ ഇഡലി രാത്രിയിലൊന്നും ഇല്ലായിരുന്നു രാവിലെത്തത് അപ്പൊ അവള് ഏത്തക്ക കഴിച്ചു
ഇല്ല ഒന്നും കഴിച്ചില്ല അവൻ കഴിക്കോ ചോറപ്പോ
അവൻ ചോറ് കഴിക്കൂല അവൻ ഇന്നലെ നേരത്തെ തന്നെ ചോറ് കഴിച്ച്
അവനപ്പ ചോറാണോ കൊടുത്തു വിട്ടേന്നലെ
ഉച്ചക്ക് ഇന്നലെ ചോറല്ല കൊടുത്തു വിട്ട് ഇന്നലെ ഇന്നും ചോറല്ല ഞാ ഞാൻ പറഞ്ഞില്ലെ എനിക്ക് വയ്യാന കാരണം ഞാൻ ചോറ് രാവിലെ ഇടും ചോറും കാ രാവില ഇവിത്തെ കാപ്പി വിടാപോ എനിക്ക ങ് വയ്യാതാവും അത് കാരണം രാവിലത്തെ കാപ്പി കു ഉണ്ടാക്കിയാണ് പിള്ളേർ രണ്ടേ രിം ഇന്നലെ ഇന്നും വിട്ടത്. അല്ലെങ്കി അവന് ചോറും ഇവക്ക് കാപ്പിയുവ. രണ്ടായിട്ടാ ഉണ്ടാക്കുന്നെ. ഇൻക്ക് വയ്യാഞ്ഞൊണ്ട് ആരാ എനിക്ക് വയ്യാഞ്ഞോണ്ട് കൊണ്ട് മാത്രം രണ്ടു ദിവസം കൊണ്ട് ഇത് അപ്പൊ അവനോട് പറഞ്ഞ് അപ്പൊ പറഞ്ഞപ്പവൻ പറഞ്ഞ് കൊഴപ്പമില്ല അത് മതിയന്ന് പറഞ്ഞ്
മതിയന്ന് പറഞ്ഞ് ആ
കൊടുത്തു വിട്ടിട്ട് അവൻ വൈകുന്നേരം വന്നപ്പിച്ചിരി കൊഞ്ച് ഞാൻ പറഞ്ഞീലെ കൊഞ്ച് വാങ്ങിച്ചിട്ട് അത് തലപിച്ചി മാറ്റിട്ട് കൊഞ്ചേടുത്ത് റോസ്റ്റ് ചെയ്തര്ന്നു. അവൻ വൈകുന്നേരം വ ക്ക കൊഞ്ച് അവൻ വന്നപ്പ ഇത് കണ്ടൊണ്ട് അവന ആ കൊഞ്ചും കൂട്ടി ചോറും കഴിച്ചിട്ടാ ട്യൂഷന് പോയത്. അവന് ഭയങ്കര ഇഷ്ടവാ തൊക്കെ പിന്നെ വന്ന് കഴിഞ്ഞപ്പോ ഞാൻ ചോറ് കഴിച്ച ചപ്പ ഇച്ചിരി മുട്ടയും കൂടെ പൊരിച്ചെടുത്തപ്പം അപ്പഴും അപ്പ ഇച്ചിരി ചോറ് കഴിച്ചു രണ്ട് മൂന്നുണ്ട ചോറ് കഴിച്ച്. അങ്ങനെ അവൻ രാത്രി ചോറ് കഴിച്ചിട്ടാ ആ പെൺകൊച്ചു ചോറും ഒന്നും കഴിക്കത്തില്ല കുഴയുവാ കൊച്ചുവായി അവനെ കൊണ്ട
അതാ ചെല പിള്ളാര് അങ്ങനാന്ന്. ആഹാരം കഴിക്ക എന്താ പാട ഇവിടത്തേര് പിന്നെ ഫോൺ കണ്ടിക്കൊണ്ട് ചോറൊക്കെ പിന്നെയും കഴിക്കും. വല്യ കുഴപ്പല്ലി ഈ പാല് കുടിപ്പിക്കാൻ നിക്കുന്നയാണ് എന്റെപൊന്നോ ഒരു പതിനായിരം പാൽ
ടിക്കുന്നത് ആകെ ഇഷ്ടള്ള സാധനാ പാലുംമൊട്ടെ അത് രാവിലെ നമ്മള് കൊടുക്കുന്നുണ്ട്. അത അത് നമ്മൾ കൊടുത്തു വിടുന്നുണ്ട് പക്ഷെ എന്നും പറഞ്ഞ അത് മാത്ര ത്രം കഴിച്ചാൽ എന്താവാനാ ചോറന്ന് പറഞ്ഞ സാ
ചെല്ലണം അതും ഗുണം ചെല്ലുന്ന സാധനമാണല്ലോ ചോറ് നമ്മുടെ ശരീരത്തി ചെല്ലണ്ട എന്നാ ഓവറ ആയിട്ട് ചെല്ലുകയും ചെയ്യണം.
അങ്ങനെ എന്തായാലും ഇനിയിപ്പം ഇന്ന് വരുമ്പറിയ എന്തു ഒരു കൊലമായിട്ട് അടി വരുന്നത്
ഷോ കൊച്ച എന്നന്ന്വച്ചാ ഒരു ദോഷംതിന്ന വാടിയ ഒളിഞ്ഞ ദിവശംതിന്നിട്ട് വരുവല്ലേ
ഉടുപ്പ് മാത്രം ഒണ്ടടി ഉടു ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ആളിച്ചിരി ഉം
അതുവാത അങ്ങനെയൊക്കെ തന്നെ ശരിയാണ്. ശരിയെടി എന്നാ.
ആ